എന്തൊക്കെയുണ്ട് വിശേഷം?
ആഹ നല്ല വിശേഷം. സുഖായിട്ടിരിക്കുന്നു.
അതെയാ. ആഹാ ഇങ്ങോട്ട്, ഇന്നലെയൊക്കെ രാത്രിക്ക് നല്ല മഴയായിരുന്നു.
ആഹാ ഇവിടെ ഇന്ന് രാവിലെ മഴയുണ്ട്. മഴക്കോളും, മഴക്കാറുമായിട്ടൊക്കെ ഇരിക്കയാണ്. ഉം എന്താ കഴിച്ചത് രാവിലെ?
രാവിലെ ചായ കുടിച്ചു.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ?
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം- ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു.
ആണോ മെഡിസിൻ, മരുന്ന് മേടിച്ചില്ലേ?
മരുന്ന് മേടിച്ചില്ല. എനിക്ക് ഇനിയിപ്പോ ഒന്ന് ആയുർവേദം പോയി കാണിക്കണം. ഞാൻ അവിടെ കാണിക്കുന്നേ.
ഓ ഇപ്പോ പനിയാ, ഇപ്പോ മഴയാവുമ്പോഴേ- പനിയെല്ലാം വരും- മഴയാകുമ്പോഴല്ലേ, മഴ സീസണ്- ആകുമ്പോം പനി സീസൺ കൂടെ ആകും.
അതെ, അതെ.
വീട്ടിൽ ഒരാൾക്ക് വന്നാ എല്ലാർക്കും ആവുകയും ചെയ്യും.
എല്ലാർക്കും അവുകയും ചെയ്യും. അതാണ് ഈ വലിയ ബുദ്ധിമുട്ട്.
ഇപ്പോഴത്തെ പനിയൊന്ന് വന്നാൽ ഭയങ്കര ചുമയും, ക്ഷീണവും പുറം വേദനയൊക്കെയാണ്.
അത് തന്നെ. ചുമ, ചുമ കൊണ്ടണാവൂലാത്തത്.
അയ്യോ, ചുമ സഹിക്കാൻ പറ്റത്തില്ല. ഒരു രണ്ടാഴ്ച ഇങ്ങനെ ഡ്രൈ- ആയിട്ട് ചുമച്ചു കൊണ്ടിരിക്കും. ചുമച്ചു ചുമച്ചു നമ്മുടെ-
ഡോ ഡോക്ടർമാര് ന്നാ പറയുന്നത്. ഒരു മൂന്നാഴ്ച എടുക്കുംന്നല്ലേ പറയുന്ന.
ആഹാ ആഹാ കറക്റ്റ് ആണ്. പനി മാറിയാലും ചുമ മാറാൻ മൂന്നാഴ്ച എടുക്കും.
അതെ അങ്ങോട്ട് എങ്ങനെ മഴയുണ്ടോ?
മഴ തന്നെ, ആഹാ മഴ അങ്ങനെ ഭയങ്കര മഴയൊന്നുമില്ല. എന്നാലും രാത്രിയിലൊക്കെ അത്യാവശ്യം മഴയുണ്ട്. ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു.
അതെ ലേ. നമ്മുക്ക് ഇവിടെ ഇപ്പം മഴ പിടിക് പിടിക്കാനായ പോലെ ണ്ട് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു
ഉം നമുക്ക് നം നമ്മള് തേ ഇതേ മഴയില്ലാത്ത സമയത്തൊക്കെ രാവിലെ നടക്കാനൊക്കെ പോവും വാക്കിങ്ങിനൊക്കെ പോവായിരുന്നു
അതെയോ
ഉം മഴയായോണ്ട് പിന്നെ പോവാൻ പറ്റത്തില്ലല്ലേ
അതെ എത്ര ദൂരം പോവും?
ഒരു രണ്ട് കിലോമീറ്ററൊക്കെ നടക്കും ആഹ് ഒന്നീൽ രാവിലെ പോവും രാവിലെയ പോവുന്നേ ഒരു സുഖം
അതെ വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ല സമയം അതാണല്ലോ
ആഹ് രാവിലെ പോയിട്ട് വന്നാ പിന്നെ ഒരു എനർജിയാണ്
അതെ
ആഹ് മഴയ മഴയായ പിന്നെ പോക്കില്ല
അതെല്ലേ
ഉം അതെ
മഴയത്ത് പിന്നെ
വർക്കൗട്ടൊക്കെ പോക്കൊണ്ടോ വാക്കിങ്ങിന് പോക്കൊക്കെ ഉണ്ടോ?
വാക്കിങ്ങിന് രാവിലെ അങ്ങനെ പോക്കില്ല ഞാൻ അല്ലാത്ത കൊറച്ച് യോഗയും കാര്യങ്ങളൊ ഇപ്പം വീട്ട്ന്നന്നെ ചെയ്യല
ചെയ്യും അഹ് അഹ് അഹ് പിന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്യല്ലോ നമ്മള്
അതെ
ഉം സമയവും കിട്ടത്തില്ല വീട്ടിലെ പണിയാണ് ഞാൻ ഹൗസ് വൈഫ. എന്നാലും നമുക്ക് സമയം തെകയത്തില്ല
ഇല്ലാന്നെ അത് പിന്നെ എല്ലാ പണികൂടെ നമുക്ക് ഒന്നിച്ചോട്ട് നടക്യേ ഇല്ല
ആന്ന് അതെ എല്ലാരും ജോലിക്കും പോവുന്നു ഈ ജോലിക്ക് പോകുന്നവർക്ക് പിന്നെരു കാര്യമുണ്ട് അവര് സ് സഹായിക്കാൻ ആള് കാണും. വീട്ടിലെ എല്ലാരൂടെ അങ്ങ് സഹായിക്കും
അതെ
ഇതിപ്പം പിന്നെ ഹൗസ് വൈഫ് ആണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി മൊത്തം അവർക്കെന്നെ
മൊത്തം അവരെന്നെ എടു
ആഹ് ആണ് നമ്മള് കടേല് പോയി സാധനങ്ങളെല്ലാം മേടിക്കേണ്ട നമ്മളാണ് പിന്നെ കുട്ടികളുടെ കാ കുട്ടികളുടെ സ്കൂളിൽ പോണം പേരൻസ് മീറ്റിംഗിൽ പോണം എല്ലാം നമുക്ക് തന്നെ. ഹോസ്പിറ്റലിൽ പോണം എല്ലാം നമ്മക്കെന്നെ ജോലിയാണ് ജോലിക്കൊന്നും ഒരു കുറവൂല്ല.
അതെ എല്ലാ കാര്യവും നമ്മളയ്യണ ചെയ്യണം മറ്റേ വർക്കിങ് വുമൺ ആണെങ്കില് പിന്നെ അവർക്ക് എല്ലാത്തിനും ഒരു സ പോട്ടായിട്ട് ഒരാള്
ആഹ് സപ്പോർട്ടായിട്ട് ആളുണ്ട്.
ഒരു അവരെന്താ പറയാ നിങ്ങള് ജോലി ചെയ്യുന്നല്ലേ അപ്പൊ ഇരുന്ന് വർക്ക് ചെയ്യുന്ന്യല്ലേ കൊർച്ച് വ്യായാമൊക്കെ ചെയ്തോന്ന് അവരോട് അങ്ങോട്ട് പറയും.
ആഹ് ആഹ് ആഹ് ആഹ്
മറ്റേ നമ്മള് വീട്ടില് പണിയെടുക്കുമ്പ പറിം നീ ഇങ്ങനെ നടക്കുന്ന്യെല്ലേ അപ്പൊ നിനക്കെന്തിന് വ്യായാമ ത്തിന്റെ ആവശ്യന്ന് ചോയ്ക്ക്യും
ആഹ് അതാണ് കറക്റ്റാണ് ഞാനും പിന്നെ ചെല എടക്ക്യൊക്കെ വെച്ച് സൂമ്പാ ഡാൻസൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുവായിരുന്നു. പിന്നെ അങ്ങ് മടിയാവും കുറ രണ്ടു ദിവസത്തേക്ക് ഭയങ്കരോളവാണ് ഓഹ് ചെയ്യണം ത്തിരി വർക്കഔട്ടൊക്കെ ചെയ്ത് നല്ല ബോഡിയൊക്കെ ഫിറ്റാക്കണം. എന്ന് വിചാരിക്കും അധികം വണ്ണൊന്നുല്ല എന്നാലും വയറൊക്കെ വരും അപ്പഴ് വിചാരിക്കും ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കണം. ആഹ് ആഞ്ഞൊക്കെ നടക്കട്ടെ നമ്മള് തോനയങ്ങ് നടന്നാ പിന്നെ അങ്ങ് ക്ഷീണമാണ് നമ്മള് ക്ക് ലിമിറ്റ്ണ്ടല്ലേ?
അതെ
അത്ര നടന്നിട്ട് ന്നാ ഓക്കെ പിന്നെ വീട്ടിൽ വന്ന് വര്ല പണിയക്കെ ചെയ്യണം. ഞാൻ തുണിയക്കെ അങ്ങ് മെഷീന് കഴിവത്തില്ല അല്ലാ കല്ലിൽ കഴിവത്തേ ഉള്ളൂ അപ്പ അത്രേ നമുക്ക് അത്രയും സുഖമാന്നല്ലേ.
അതെ അത്രയും കൂടെ ഒന്ന് ഒരു എനർ
ആഹ് എനർജി കിട്ടുവല്ലേ മെഷീനകത്ത് കഴുവാതെ അങ്ങ് കഴുകും.
ഞങ്ങൾക്ക് പിന്നെ ഇവടെ ആഴ്ച്ചേൽ ഇവടെ ഒരു വായനശാല ഇണ്ട്. അപ്പ അവടെ യോഗേന്റെ ക്ലാസ്സ്ണ്ട്.
വാഹ്ച ഒരിക്കേ
ആഹ്
ആഹ് ആഹ്
അപ്പ അതിന് പോകും പിന്നെ ഞാനി യൂട്യൂബില് നോക്കിട്ട് കൊറച്ചൊക്കെ ചെയ്യും.
ചെയ്യും ആഹ്
ആഹ് ഒരു ഹാബിത് ന്ന് ർഞ്ഞിട്ട് ഒരാളെ യോഗ ക്ലാസ്ണ്ട് പതിനാല് ദിവസത്തെ ക്ലാസ്സാ.
ഓഹ് ഓഫ്രീ ക്ലാസ്സ് ആണോ ആഹ് ആഹ്
പതിന്നാല് ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് യ്തിട്ട് നമുക്ക് ഇൻ ഇൻട്രസ്റ്റ് ഇണ്ടെന്നുണ്ടെങ്കില് അതിലല്ലാണ്ട് നമുക്ക് ജോയിൻ ചെയ്യാം.
ഓഹ് നല്ല നമുക്ക് ചെയ്തിട്ട് എങ്ങനുണ്ട് നല്ല എഫ നല്ല ഇതായിട്ട് തോന്നുന്നോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നോ?
സാറ്റിസ്ഫാക്ഷൻ തോന്നുണ്ട് നല്ല സുഖോണ്ട് ചെയ്യാന്.
ആന്നല്ലേ?
ആഹ് നമ്മള് ചെയ്യുമ്പോ നമുക്ക് കൊറെ നമ്മുടെ ശരീരം അയിനൻസരിച്ച് വഴങ്ങി കിട്ടുവല്ലോ.
ആഹ് ഹാ ഹാ ഹാ
മറ്റേ നമ്മളൊന്നും ചെയ്യാണ്ട് നിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മള് കാലന്നെ നമുക്ക് നല്ലോണം പൊന്തിക്കാൻ കഴിയില്ലല്ലോ.
ഓഹ് സത്യാണ്
ഇത് നമ്മള് ഡെയിലി ചെയ്ത് ചെയ്ത് ചെയ്ത് വരുമ്പം നമുക്ക് നല്ലോണം നമ്മള കാലൊക്കെ നന്നായിട്ട് പൊന്തിക്കാൻ പ റ്റും
ആഹ് ഹ് ഹ് ഹ്
പത്ത് ഇരുപത് നേരം ഹോൾഡ് യ്ത് നിർത്താനൊക്കെ പറ്റും.
ആണല്ലേ ഓഹ് അപ്പ നല്ലയാണല്ലേ.
അത് ന നല്ലതാ നമ്മള് ഇങ്ങനെ ഡെയിലി ചെയ്ത് ചെയ്ത് വര്ണം.
ആഹ് ഓഹ് അത് പ്രാക്ടീസ് ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ അല്ലാതേ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് പറ്റത്തില്ല. അത്രയും പ്രാക്ടീസ് ആഹ് ന്നട്ട് പറയല്ലേ നമ്മുടെ വർക്ക്ഔട്ട് ചെ സ്റ്റെപ്പ് നമ്മൾ ഡെയിലി നമ്മള് മേലത്തെ നിലയിലോട്ട് പോണ സ്റ്റെ പ്പ് കേറുമ്പഴേ ആദ്യം ആദ്യ നമ്മൾ ഓരോ സ്റ്റെ പ്പ്‌ കേറിട്ട് പിന്നെ രണ്ട് സ്റ്റെപ്പ്‌ ഒന്നിച്ച് കേറി നോക്കണന്ന്. ആദ്യം കാല് ആഹ് കാല് കഴക്കിയൊക്കെ ചെയ്യും പിന്നെ അങ്ങനെ ഒരു ശീലമായ പക്ഷെ വീഴാതെ നോക്കണം ശ്രദ്ധിച്ച്.
അതെ
ആഹ് അങ്ങനെ ചെയ്യാണെങ്കി നല്ലയാണെന്ന് ബോഡിക്ക് നല്ലതാണ്.
എന്തൊരു എന്തേരു ബട്ടർഫ്ലൈന്റെ എന്താ ആഹ് ബട്ടർഫ്ലൈ ആസനോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞിട്ട് ഒര്ണണ്ട്. നമുക്ക് പിരീഡ്സിന്റെ സമയത്ത് നമ്മക്ക് വേദന കൊറേ കുറയ്ക്കാൻ വേണ്ടിട്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ചെറകാക്കുംപോലെ കാലിങ്ങനെ അടുപ്പിച്ച് വെക്കാം
ഓ ഓഓ
എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഇളക്കി കൊടുക്കും അന്നേരം നമുക്ക് പീഡ്സിൻന്റെ ആഹ് വേദനയൊക്കെ കൊറയൂന്ന് പറയുന്ന ക്ഷെ ആഹ് പക്ഷെ എനിക്കത് ഇതുവരെ അങ്ങനെ സ്മൂത് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് കാൽവേന എടുക്കും
അ എനിക്കും പൊതുവേ കാൽ വേദന ഉള്ളതാണ് കുറച്ച് നേരം നമ്മൾ വീട്ടിലായാൽ നിന്ന് ചെയ്യുമ്പോഴേ കാൽ കഴക്കും ആഹ് ആഹ് അപ്പം പിന്നെ ആഹ് ഞൻ ചെറുപ്പത്തിലേ ഉണ്ട് കുറച്ചു നേരം എത്ര വേണമെങ്കിലും നമുക്ക് നടക്കുന്നതിന് പ്രശ്നം നടന്ന് നടന്ന് എനിക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നാലും ബസ് കാത്തു നിൽക്കുന്ന ഭയങ്കര ഒരു മഷുവായിട്ട് തോന്നു പക്ഷെ ആഹ് സമയം കൊണ്ട് അങ്ങ് വേണമെങ്കി ഒരു കിലോമീറ്റർ നടന്നു പോയാലും അത്രയും ബുദ്ധിമുട്ടില്ല നിക്ക്യാന്ന് പറഞ്ഞാ അങ്ങ് നിക്ക്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട എന്നെ സംബന്ധിച്ച്
അതെ നമുക്ക് അങ്ങനെ അങ്ങ് നിക്കാനും പറ്റത്തില്ല
ആഹ് നമ്മള് പക്ഷേ ഡെയിലി വർക്കഔട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചു കൂടെ കാലിനൊക്കെ ഒരു സ്ട്രെന്ത് കിട്ടും
അതെ ഈ പിന്നെ രാവിലെ ഈ നടത്തം തന്നെയാണ് കാലിന് ഏറ്റവും നല്ലത്
ആഹ് ആന്ന് ആന്ന് രാവിലത്തെ നടത്തന്ന് പറഞ്ഞ ഒരു സുഖമാണ് ശുദ്ധവായും ഉണ്ട്
അതെ
ആഹ് ഒരു സുഖമാണ് മഴയില്ലെങ്കിൽ പണ്ടാന്നെ പട്ടിയൊക്കെ ഉണ്ട് ഞാൻന്നല ഒരു ആറ് മണിയൊക്കെ ആകുമ്പോ പോകും
അതെല്ലേ
ആഹ് ആറുമണിക്ക് പോയിട്ട് ആറര ആറേമുക്കാലൊക്കെ ആമ്പഴത്തേും തിരിച്ചു വരും
ഞാ എനിക്ക് പിന്നെ രാവിലെ സമയം കിട്ടില്ല ഞാനീ മൊബൈലില് നോക്കിട്ട് അവരിങ്ങനെ ടൈം ഇട്ട് തരും അപ്പൊ ആഹ് ടൈമ് വെച്ചിട്ട് കേറലാ ഞാന് ആഹ് അപ്പൊ അന്നേരത്തേക്ക് നമ്മള പരിവ പണിയെല്ലാം കുറെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ ആഹ് സമയത്തങ്ങ് കേറും
ആഹ് ഞാൻ പിന്നെ പോന്നത് കൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി വെക്കും തലേന്നെ നമ്മള് പോയിട്ട് വന്നിട്ട് ബാക്കി എല്ലാം അങ്ങടുപ്പിക്കും
അതെല്ലേ
ആഹ് അങ്ങനെ കൃത്യമായിട്ടങ്ങ് പോയി ഇനിയിപ്പം പോക്ക് നടക്കത്തില്ല മ രാവിലെ വരും ഇപ്പോ ഒന്നാമത് പനിയൊ ഒക്കെ ആയ പിന്നെ ഭയ എനിക്ക് ഈ പനി വന്നു പോയ അങ്ങനെയൊന്നും പനി വന്നു വന്നു പോയ ചുമ വന്നാ പിന്നെ പോകത്തില്ല അതാണ്ൻ്റെ പ്രശ്നം ആഹ് പനി നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം ചുമ വന്ന നമുക്ക് പറ്റത്തേ ഇല്ല പനിയെല്ലാം മാറി നല്ല പനിയെല്ലാം മാറിയാലും ചുമ അങ്ങ് ചുമ ചുമ ചുമാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റോ ഈ ചുമയും വെച്ച്
ഇല്ല
അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പൊ നമ്മകും നമ്മ ക്കെ ഈ പ്രായ ഈ പ്രായത്തില ഇങ്ങനെ ഒത്തിരി പ്രായ ആവുമ്പോ എന്തുായിരിക്കും
കുറച് കഴിയ്പോ അതെല്ലാം കൂടെ ആസ്മയിലേക്ക് മാറും
അത് എന്റെ ചുമ കാണുമ്പോ ഡോക്ടർ ചോദിക്കും നേരത്തെ ആസ്മ ഉണ്ടായിരുന്നോ ഞ പറയും എനിക്ക് ആസ്മയൊന്നുല്ല ആസ്മന്റെ ഗുളികേം കഴിച്ചി ട്ടില്ല അങ്ങനൊന്നുല്ല ആസ്മയൊന്നും ഇല്ല പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ആസ്മയുണ്ട് അപ്പൊ ആഹ് അന്നരം കുറച്ചുകൂടെ അമ്മയുടെക്കെ പ്രായാകുമ്പോഴതേ ആഹ് അമ്മയ്ക്കും ചെറു മുപ്പത്തിൊന്ന് ഇല്ലത്തിരി അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഞാൻ ആലോചിക്കും കൊറെ പ്രായമൊക്കെ കഴിയുമ്പം വരാൻ ചാൻസ് കാണുമായിരിക്കും അതാ ഈ ചുമ ഇങ്ങനെ നീണ്ട് നിൽക്കുന്ന ഉം ഈ ആസ്മന്ന് പറഞ്ഞ പാരമ്പര്യമാണ്
ആഹ് അത്ണ്ടാവും
ഉം പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ആർകേലും ഉണ്ടെങ്കി വരുമെന്നാ പറയുന്നത് ശ്വാസം മുട്ടും അമ്മയൊക്കെ ശ്വാസം മുട്ട് കാണുമ്പോ ആഹ് കുറച്ചൊക്കെ
കുറച്ചൊക്കെ ഉണ്ട് അത് ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് മറ്റേ മൂക്കിക്കൂടി ഇങ്ങനെ ശ്വാസം വിട്ടിട്ട്
ആഹ് ഹാ ഹാ ഹാ ആഹ് അങ്ങനെ ആഹ് കൊറച്ച് എഫക്റ്റീവാണ് ആഹ് അവർക്കൊന്നു ഈ തണുപ്പ് എനിക്കും തണുപ്പായ സഹിക്കാൻ പറ്റത്തില്ല ഭയ തണു ത സ്ഥലത്തൊക്കെ പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്
ആഹ് എനിക്കിപ്പ അതാണ് പ്രശ്നം പറ്റിയത്
ആഹ്
ഇവിടെ അടുത്തൊരു വീട്ടി കൂടൽ ഉണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു വീട്ടി കൂടുൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് ജ്യൂസ് കഴിച്ചതാണ് എനിക്ക്
ആഹ് പ്രശ്നായത് ഓഹ് ആഹ് തണുത്ത സമയത്ത് ജ്യൂസൊക്കെ കഴിച്ചാല് പെട്ടെന്ന് പണി കിട്ടും ആഹ് അങ്ങനെ കിട്ടിയതാണല്ലേ അഹ് ശരിയെടാ ഇന്നേ പിന്നെ വിളിക്കാം
ആയിക്കോട്ടെ എന്നാ ശരി ഓക്കെ